വ അലൈക്കുമുസ്സലാം നല്ല വർത്താനം സുഖാണ് ഇന്ന്ട്ട് കുട്ട്യോളൊക്കെ ചായ കുടിച്ചോ?
ആഹ് എല്ലാരെ ചായുടിം കെയ്ഞ്ഞു.
ഏഹ് വൈന്നേരത്ത്ന് വേറെണ്ടാക്കല എഹ് വൈന്നേരത്തിന് വേറെ ചോറ്ണ്ടാക്കല?
ഏഹ് വൈകുന്നേരത്തിന് വേറെ ചോറൊന്നും ഉണ്ടാക്കൂല.
ആഹ് കൈക്കും കുട്ട്യോളൊക്കെ ക്
വേറെ ചോറ് ആ തിന്നേ ഒക്കെ സ്കൂള്ട്ടന്ന് ചായിം കടിം കുടി ച്ചാ പിന്നെന്തെങ്കിലും കടിന്നും ചോറ് തിന്നും പിന്നെ രാത്രി.
വല്യയോൻ പൊറത്തു പേകലില്ലേ?
എങ്ങനെ?
വെല്യോൻ പൊർത്ത്ക്ക് പോകൂലേ ചോയ്ക്ക
പോവുവേ വല്ല്യോനിപ്പോ ഒയവായപ്പോ ഇബടെ കടയില് കയറിക്ക ഇവിടെ എട്ത്തൊരു കടണ്ട് അയില് കയറിയേക്ക
ഏഹ്.
ഇത്തിപ്പോ നാളെത്തൊട്ട് ലീവാണ് പറഞ്ഞു. ഇനിപ്പോ നാല മൂ ഒന്നാന്തി തെട്ട് ക്ലാസ്സ്‌ തൊടങ്ങീക്ക്ണലോ ഇനിം. അപ്പൊ നാലാന്തി എവ്ടേലും കൊണ്ടോയി ചേർത്തണം. ഓൻക്ക് ഡിഗ്രിക്ക് ആ ഡിഗ്രിക്ക് ഒന്നാംതി തുടങ്ങി ഇനി മൂന്നാംതിക് തലോട്ട്മെന്റോടെ കയ്ഞ്ഞട്ട് നാലാംതി കൊണ്ടോയി ചേർത്തണം.
ആഹ് ആഹ്
ഉം ചേർത്തണം. ആ പൈസ കൊടുക്കണം ഫീസ് കൊടുത്ത്കാണ്ട് ഇന്നാലും വാണ്ടില്ല പടി ക്കണം കെര്തികാണ്ട്. അല്ലാപ്പ ഡിഗ്രി ഇല്ലാതെ എന്തായാലു നടക്കൂലാ ആ ഒന്നിനും പറ്റൂല. ഓൻക് ബേക്ക് ങ്ങണ് അപ്പൊ ഞാൻ പറയാ. ഞങ്ങൾ പറയാം അത്ന്ന് നോക്കിക്കാണ്ട് ആ ഇതണം കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഇത് കോഴിസ് എടുത്ത് കാണ്ട് അങ്ങനെ
ആഹ് നല്ലോണം പഠിച്ചാഞ്ഞ എത്തരനോ മാ
വേഗം കോഴ്സിട്ത് ങ്ങാണ്ട് ജോലിന്ന്ള്ളതാണ്.
ആ അതോണ് ഡിഗ്രി ക ഡിഗ്രീല്. പ്പൊ പൊ പ്പൊരു കൊഴപ്പണ്ട് ന്താ റഞ്ഞോ പവള് പ്ലാസ്ടുന്റെകെ മാർക്ക് ഇതിന്റെക്ക മാർകെന്നെ മാ വിഷയം പോയാ പിന്നെ അട് അതു പിന്നിയ്തിട് കളട്ടോ അങ്ങനെരിത്ണ്ട് പോയിക് പോയാ പോയി. ഇബരിപ്പതുവരെ പോയിറ്റില്ല പഠിച്ചൂലാ ന്ന്ട്ട് ബു ക്കൊന്നുടുകൂല അതോണ്ട് കാര്യല്ല പരീഷന്റെ സമയയാവുമ്പോ ആഹ് പരീഷന്റെ സമയവുമ്പോ.
പുസ്തകടുത്ത് വായിക്കൂല പഠിക്കൂല ആ സ്കൂളിൽ പോവ ബടെ കൊട്ന്ന്
അങ്ങൻത്തന്നെ പരീക്ഷാകുമ്പോ ഓന് അപ്പൊ രണ്ട് മണി മൂ
ആഹ് ഇബടെക്കതെന്നെ പരിവാടി ഞാൻ പറയാ അത് നോ ന്ന്ക്കണതൻക്ക് കൊറച്ച് മുന്നെ നോക്കിയാ ഇത്ര ഒർക്കൊയ്ച് നോക്കണ്ടല്ലോന്ന് ങ്ങട്ട് ഫോണ് ഓണാക്കി കാണ്ടാ ആതങ്ങനെ ക്ലാസ്. ത്കേട്ട് പഠിച്ച ആഹ് ക്ലാസ് കേട്ട് ആഹ് അപ്പൊണ്ട് മെനെക്ട്ണ്. കബ്ടക്കങ്ങൻതന്നെ.
എകാരും സ്കൂളും മദ്രസൊക്കെണ്ടാവൊള്ളു.
ആഹ് അതന്നെ അപ്പങ്ങട് മെൻക്ടും ങ്ങക്കെൻന്താ ജലദോഷം പിടിച്ചോ?
ക്ക് ജലദോഷം വേണ്ട് ക്ക് സൗണ്ട് സൗണ്ട് ബോക്സ്ക്ക് നീരറങ്ങു അപ്പൊ.
ആഹ് അല്ല ചെലോൽക്ക് പിന്നെ സംസാരിച്ചാലും ചങ്ക് കറി കാണുന്നുണ്ടാവും ഒരു കോര
ഏഹ് അതല്ല എനിക്ക് ജലദോഷം പിടിച്ച് ണ് ഞാൻ മഴ കൊണ്ടീന് മിഞ്ഞാന്ന് മഴ ങ്ങനെ കൊണ്ടീന്
ഏ തിരുമ്പാനർങ്ങിയപ്പളോ
തീരുബാൻ ഇറങ്ങിക്കാണ്ട് കാറ് കൈകാൻ ഇറങ്ങി
ഏഹ് ശെരി കാറ് ങ്ങൾ ഓട്ടോ
ഞാൻ ഒട്ടൂലേ മോനാവിടെ നിർത്തിട്ടീന് ഉം അപ്പൊ ഞാനത്
ങ്ങക്ക്പടച്ചാം പെയ്ക്കൂടേ
ഉം പഠിച്ചല് ഇല്ല ഏത് എത്തുല അക്ക് അറിയോ
ഞാനിപ്പം സ്കൂട്ടിങ്ങനെ വല്ലാങ്ങനെ ഓട്ടോക്കണംക്കെ കേര്തീഞ്ഞെ അയ്ന്റെടീല് ഒന്ന് അഹ് കുത്തിമാറിന്ന് വീണ് അഹ് ഏതു
അങ്ങനെ ആയ പിന്നെ ഒരു പേടി വരയ്ക്കാരം
അയി്മ കേറാൻ പേടിയാണ് ഇഞ് പോവണം അവിടെ അനിയത്തൊക്കെ പഠിച്ചിക്ണ്
ആഹ് പഠിച്ചാന്താലാറ്യാ അവനാന്റെ കാര്യ
ആഹ് പറ്റും ഉം ഞ്ഞാ പറ്യാ ഇജ് സ്കൂട്ടി പഠിച്ച ആ ഒന്ന് അങ്ങാടിക്ക് പോകാനൊക്കെ പ
ഒക്കെ സുഖാണ് മ്മളെ കുട്ടിളെ
പിന്നെ ഇങ്ങനെ ആലോയ്ച്ചു പിന്നത്തപ്പഞ് പഠിച്ച പിന്നെ എങ്ങനെ ആലോയ്ച്ചു എ എന്താ പ്പൊഞ്ഞിപ്പോ ഓരോരുത്തരുണ്ടല്ലോ ഇവിടെ ങ്ങനെ പോകാനായി ഓലെപ്പം പോയാലും മതിയെനു
ആഹ് അല്ല ഓല രാവിലെ മോന് ഓന്ള്ളതുകൊണ്ടാണ് നമുക്ക് ഇതുവരെ ഓലുണ്ടായിന് ഓല് ഉണ്ടാവുമ്പോ ഓലെ പ മ്പോ മോൻ പോയപ്പോ പിന്നെ എല്ലാ ആവശ്യങ്ങളും എഹ് ഏഹ് ന്ന മൂന്ന്
ഏഹ് അഹ്ശരി ഓരോ വർഷത്തില് ലീവ്ണ്ടോ
വർഷത്തിൽ ലീവില്ല അവിടെ കടിയില് ആളി ല്ലായ്ട്ട് പോന്നപ്പളേ ലീവ് ഓല്ക് എത്ര നിക്കൊക്ക ചെയ്യാം ആറ് മാസം കടില് ആളില്ലായിട്ട് പെട്ടെന്ന് പോയതാ
ആഹ് അങ്ങനെ പോയി ഉം ഉം ഉം
ന്റെ എല്ലാ ആസത്തിന്നും നമ്മക് അങ്ങട്ട് പോട അങ്ങട്ട് പോടാ പറയുമ്പോ ഓനും പോരും അതുകൊണ്ട് പിന്നെ നമ്മക്ക് അയ്മക്ക് വല്യ റിസ്ക് ഇത് തോന്നൂല
ആഹ് ആഹ് ആഹ് ചെറിയ കുട്ടികൾ ഇത് ഇവിടെ എത്രല്ലാണ് പഠിക്കണേ
ഓള് പഠിച്ചിട്ടില്ല ഓളെ ചേർത്തിട്ടില്ല നാലാണ് ഞാൻപ്രാവശ്യം ചേർ ട്ടിട്ടില്ല അംഗലവാടി ഒന്നും പോകൂല ഒരിസം കൊണ്ടാക്കിട്ട് അത് അംഗലവാടിയൊക്കെ പൊളിച്ചാടിച്ചി് പോന്നു അയീങ്ങനെ ഒന്നാമത് കൊഞ്ചിക്കുട്ടിയ്ക്കാണ്ട് ങ്ങനെ വളർന്നതാക്കിയപ്പളെ അപോലെ
ആഹ് അപ്പങ്ങനെ ആഹ് ഒറ്റക്ക ആവുമ്പോ ചേലാവൂല്ലേ
ഓളും മറ്റോളും പതിമൂന്ന് പതിനാല് വയസ്സിന്റെ മാറ്റല്ല അപ്പൊങ്ങനെ കൊഞ്ചികു ട്ട്യേക്കാണ്ട് ങ്ങനെ നിന്നപ്പളേ മോന നെങ്കിലോ ഓനെ ഓനാണെങ്കിൽ ഓളെ ഭയങ്കര ജീവനാണ് ഓന് അംഗനവാടിക്കും പറ ഞ്ഞയക്കണ്ടാറിയും
ഏഹ് അങ്ങനെ ആകുമ്പോ പിന്നെ ചേലാകാഞ്ഞ ഈ എൽ കെ ജി ഒക്കെ പോകുമ്പോഴാണല്ലേ ബുദ്ധിമുട്ട് അപ്പളാണ് ഇനി ഒരു യെട്ടിസണ്ട് ചേലയി ഇങ്ങനെ കിട്ടണ്ടിരും പിന്നെ ആഹ് കിട്ടണം
ട്ടി ഇന്നലെ ടീച്ചർ പോളിയോ ഇത് കൊടുത്തൊയ്ച്ചു വിൾച്ചിഞ്ഞി തുള്ളി മരുന്ന് ന്നട്ട് പിന്നെ വിളിച്ചിട്ട് ഇവിടെ ഉള്ളാക്കി ഇടേനി
ഏഹ് അഹ് ശരി
അഹ് പറഞ്ഞ ഓണ്ട് അപ്പൊത്തിനി മറ്റോം പറയും പോണ്ടമ്മ മുത്തോ ഇജ്ജ് പോണ്ടാ പറിം ഓന അപ്പൊത്തിന് ഓളും നെലോളിയൊന്നും കേൾക്കാൻ പറ്റൂല്ല ആഹ് പറയാന ആളുണ്ടായാല് അല്ലെലും ഒന് ന് ഞങ്ങളു അയ്ന് പറിണത്തും പറ്റൂല ഞാൻ കൊണ്ടാക്കിയതനെ ഓൻ അറിഞ്ഞി ട്ടില്ലേഞ് കൊണ്ടാക്കിയത് അറിഞ്ട്ട് പിന്നെ കൊറേ ചീത്താറിം ങ്ങ എന്തിന അയിനെ പ്പോ ത്തന്നെ കൊണ്ടാക്ണെ അങ്ങനെ ഇങ്ങനെക്കെ പറഞ്ഞു അങ്ങനെ ഓന അങ്ങനെ കൊണ്ടോ
ആഹ കൊണ്ടെടുക്കോ ങ്ങക്ക് പിന്നെ ഇനി പഠിച്ചിട്ടില്ലേങ്കിലും ഓന് ഇങ്ങനെ കൊണ്ട ക്കൂലെ നിങ്ങൾ പോകേണ്ട ടുത്ത് ക്കൊക്കെ ആഹ പിന്നെ ഇപ്പൊ സാധനം വാങ്ങാനൊക്കെ ഓനന്നെ പോകും ചെയ്യൂല്ലേ
ഞാന് അത് ഞങ്ങള് ഇന്നി വണ്ടി ക്കിളിക്കെ അല്ലെങ്കിൽഓ ഓന്റെ പ്പം പോകയാ അല്ലങ്കിൽ ങ്കിഞാന് പോകും ഉ
ആതന്നെ
അങ്ങനെയൊക്കെ അങ്ങനെ ഷീ ലായി
ഇതിപ്പോ എല്ലാ സംവിധാനം ഉണ്ടായിരുന്നു ഓട്ടോറിക്ഷയ്ക്ക് പോയാലും നമ്മുക്ക് വേണ്ടി വാങ്ങി പോരാം
ഇപ്പോ വണ്ടിക്ക് എ ണ്ണഅടി ച്ചു ന്നതും ഒരു ഓട്ടോറിക്ഷ പിടിച്ചു പോണതും കണക്കാ
ആഒക്കെ കണക്ക്ന്നെ
ഉം പിന്നെ വണ്ടിയ്ക്കെ ണ്ണായെ നമ്മളെ സ്വന്തം വണ്ടി നമ്മക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഏ ചെല ഇപ്പം മം ബഡ്ജറ്റ്ക്കൊക്കെ ആദ്യക്കെ അങ്ങനെ പോന്നീന് ആ കൊഴപ്പില്ലണ്ടൊക്കെ അങ്ങനെ ബഡ്ജറ്റ് ക്കെ പോയിന് ഞാൻ പറയാം ബഡ്ജറ്റക്ക് പോയിട്ട് ഒരു കാര്യവൊന്നുഇല്ല പോയി നമ്മളൊക്കെ ആദായ എന്നിട്ടോ പിന്നെ കൂട്ടി യങ്ങോട്ട് വരുമ്പോത്തിനു പൈസ ഇച്ചിരി ആറോ അഞ്ചൊക്കെ ഉള്ള ആടാണ്
ആ അത് ശരിയ നിങ്ങൾ പറഞ്ഞത്
നമ്മള് ഒക്കെ നുള്ളി പറക്കി വാങ്ങോട്ടൊ ഒക്കെ ഓഫറ് ആയി ക്കാരം ഏ അപ്പൊ ഒത്തിരി കാണും ബില്ലില് ഇങ്ങോട്ട് വ രുന്നില്ലത്രേന്നാ എനിക്ക് തോന്നുഅത്ര പൊറത്ത് പൊറത്തുനിന്ന് വാങ്ങുമ്പോ എനിക്ക് അത്ര വരുന്നില്ലാന്നേ
ആ വരില്ല അത് ഒരു ചെല സാധനത്തിമേല്അവള് പിടിക്ക് ണ്ടാവും
ആ ചെല സാധനത്തില് ഓല് എന്തുമെലെ ഇതാക്കണന്ന് ഒന്നും നമ്മക്ക് അറിയില്ലല്ലോ നല്ല തണുപ്പുണ്ടില്ലേ
ആ നല്ല തണുപ്പുണ്ട് മഴ പെയ്തിനനുസരിച്ചുള്ള തണുപ്പുണ്ട്
മം വ്ടെ ഇങ്ങനെ നിക്കുമ്പോഴാണ് പൊട്ടലൊക്കെ ഉണ്ടാകുകല്ലേ
ആ നിക്കല്ലേ മൂടി നിക്കുമ്പളേ ആ മൂടി നിക്കുമ്പള് അതെ ആ തണുപ്പ് പിടിച്ചു ഇങ്ങനെ മൂടിക്കോണ്ട് രാവിലെ ഇ ങ്ങനെഒരു തെളിവുണ്ടായിനി പിന്നെപ്പൊ വല്ലാതെ ഇന്നലത്തെ അത്ര ഒന്നും ഇന്ന് കിട്ടീ ട്ടില്ല
കിട്ടീട്ടില്ല
ആ കിട്ടിയിട്ടില്ല ആ വരലുണ്ടേ നമ്മള് പോയേന്നന്നീനു
അവിടെ അടുത്തന്നെ തറവാട്
ആ ഇവിടെ അടുത്ത് തന്നെ ഇവിടെ ഞങ്ങള് ചുറ്റുഭാഗം ഞങ്ങള് തന്നേ ണ് എളാപ്പാരും മൂത്തപ്പ ഞങ്ങൾ പന്ത്രണ്ട് പെരക്കാരുണ്ട് എളപ്പാരേം മൂത്താപ്പാരെയും മക്കളും മരുക്കളും ആയിറ്റ്
പേടിയൊന്നും ആവില്ല
ഏ അഒന്നുഇല്ല ഉം പേടിയെന്ന സംഗതിഈ ഭാഗത്ത്ക്ക് ക്കില്ലെന്നെ ഒരു കള്ളന്മാരെ കേസോ അങ്ങനത്തൊന്നും ഈ ഭാഗത്ത്ക്ക് ഇല്ലേനെ പിന്നെ പൊറത്ത്ക്ക് ഇറങ്ങുമ്പോ പന്നികളെ കൊണ്ടുള്ള പേടിയുള്ളൂ
ആ പന്നികൾ ഉണ്ടാവും ഇല്ലേ മം ഇവിടെ ഈ പന്നി യാളുണ്ട് പറഞ്ഞിട്ട് കാര്യല്ല ഞങ്ങൾക്ക് ശല്യങ്ങളും ഉപദ്രവങ്ങളൊന്നുമില്ല ഉം ഒരു മലന്റെ ഇതിതന്നേണ് വിടൊക്കെ പറഞ്ഞിട്ട് കാ ര്യല്ല എന്നാലും അങ്ങനത്തെ തൊന്നുഇല്ല ബുദ്ധിമുട്ടൊന്നുല്ല
ആ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ എന്താന്നാ ഈ മണ്ണ് മ്മളെ കു ത്തിക്കാണ്ട് അങ്ങനത്തെ സ അങ്ങനത്തെതൊന്നും വച്ചാ മാന്തിക്കൊണ്ടോവും
ആ അതാണേ
ഞാൻ നോമ്പിന് ഇപ്പൊ ഇല നുള്ളാൻ മേണ്ടിയണ്ട് മത്തനെ കുഴിച്ചിട്ടിട്ട് ഒരു ഇല കിട്ടിയില്ല ഫുള്ളൂനെ ഓലു തിന്നങ്ങു പോയി
ആ ഒരിതുകൊണ്ട് ചവിട്ടി ഇതാക്കി ആകെങ്ങോട്ട് നസി കുസി ആക്കി ഉം വൃത്തിയില്ലാത്ത നമുക്ക് പന്നി അറിയുമ്പോ ഒരു വൃത്തിയില്ലാത്ത പോലെയാണല്ലോ തോന്നാ
ദേഹത്ത് ചാടിയാലും അങ്ങനെ തന്നെ നോക്കി നിന്നാൽ തേങ്ങ കിട്ടിയാൽ കിട്ടും അല്ലെങ്കിൽ അവല്
തേങ്ങയെക്കെ പൊളിച്ച് പൊളിച്ച് ആഹ് പൊളിച്ചിടുവല്ലേ എന്റെ തറവാട്ടിൽ അങ്ങനെയാണ് തറവാട്ട ട്ടില് കാണം തെങ്ങിന്റെ ചോട്ടിൽ ഒക്കെ പൊളിച്ചിട്ട് കടക്കന്ന്
ആഹ് പൊഴിച്ചിട്ട് അങ്ങ് പോകും അങ്ങനെ തന്നെ കാട്ടുക
ആഹ്
പൊളിച്ചിട്ട് ആകെ പെരത്തി ചിക്കി അങ്ങ് പോകും തേങ്ങന്ന്ലത്ത് നാസാക്കൂല പക്ഷെ ചെകിരി ആഹ് തേ തേങ്ങ ഓല് പൊളിച്ചു തരും പിന്നെ അത് ആഹ് വെട്ടിയാ മതി അത് നമ്മക്ക് എടുക്കാൻ തോന്നൂലല്ലോ
തോന്നൂല്ല നല്ലോണം ചെകിരിക്കെ കളയല്ലോ അവറ്റക്കള്
ഒക്കെ നല്ല തൊപ്പൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഇട്ടിട്ട് പോകും
മ്മ് അത് തിന്നാതെ പിന്ന ചെകരിയാവല്ലേ
അറിയില്ല ഇവല്‌ക്ക് അത് പൊളിച്ചാൻ വക്കയിറ്റാണോ എന്താറിയില്ല
മണി പൊളിച്ചു കയിഞ്ഞു പിന്ന തിന്ന അതട്ട് ചരട്ട പൊട്ട് ഏഹ് ഇല്ലേ ഇവിടെ ആരും മുറ്റം മുറ്റം കെ കെട്ടാത്തൊണ്ട് ഒന്നും നോക്കിട്ടില്ല ഉം മുറ്റം കെട്ടണം ഇവിടെ അരി നെല്ലിക്കയുണ്ട് അണ്ട് മുച്ചിയുണ്ട് അതിൻ്റൊടെ തെങ്ങുമുണ്ട് അട മു ചി പ്രാവശ്യം ഉം മാങ്ങണ്ടേന്
ഏഹ് അത് ശരി ഇങ്ങനെ കൊട്ടുന്ന് വെച്ചതാ
ഏഹ് അത് ഇമ്മ ഇത് കുയിച്ചിട്ടേന്
ആഹ് ആഹ് ആഹ് ആഹ് ആണ്ടി വച്ചിട്ട്
അരിനെല്ലിക്ക അതുപോലെ തൈയ് വച്ചതെന്
ഏഹ് അത് ശരി
തേങ്ങാൾ അതേപോലെ മറ്റ തയ്യുണ്ട് ഞങ്ങൾ വാങ്ങിയൊന്നുല്ല വലിയ തേ തേങ്ങയുണ്ട് പിന്നെ രണ്ട് തേ മറ്റ റ്റതുണ്ട് അയ് മേലൊക്കെ ഉണ്ട് ആഹ് അതെന്റെ മകൾ ഇങ്ങനെ പറയും ഉമ്മാങ്ങള് റബുട്ടാന്റെ തൈയൊന്ന് വാങ്ങിയോക്ക് റബുട്ടാന്റെ തൈയ്യൊന്ന് വാങ്ങിയക്ക് റിയ ഞാൻ പറയും മുറ്റങ്ങനെ കെട്ടാതിങ്ങനെ അതങ്ങെ തൂർ ഇങ്ങന ഇടിഞ്ഞ് പൊളിഞ്ഞ് കടക്കുമ്പോ നമുക്കൊരു ഒരിതില്ലല്ലോ വേഗം കായ്
ആഹ് വേഗം കായ്ക്കോണൊക്കെ ഉണ്ട് എല്ലോടത്തും കായൊക്കെ ഉണ്ട് പറയും നിങ്ങള് പറഞ്ഞാ മാതിരി ഇനിക്കും ഇവിടെ മുറ്റം കെട്ടാൻ ഞാൻ പറയാ മുറ്റം കെട്ടീട്ട് വേണം ഇവിടെ അങ്ങനത്തെ തൈകളെ കുറച്ച് വെക്കാന് ആഹ് ആഹ് അങ്ങനെ ഇട ആഹ് വെച്ചോടുക്ക അങ്ങനെ ഇണ്ടാക്കാ മറ്റത് നമ്മ കെട്ടാതെ കുഴിച്ചിട്ട പിന്നെ മുറ്റൊക്കെ കെട്ടുന്ന സമയത്തൊക്കെ പിന്നെ അത് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്ക് സമാവാത്തിയാവും ആഹ് വെട്ടിട്ട് ആഹ് വാക്കത്തി ആഹ് വെച്ചിട്ടാവുമ്പോ പിന്നെ വൃത്തിയാകും ഏഹ് ഞങ്ങളത് പൊന്തിച്ചാനൊന്നുമില്ല കെട്ടാനുള്ളൂ ആകെ ഫുള്ളം മുറ്റായിട്ട് കിടക്കുവാ
മ്മ് കെട്ടി പൊന്തിച്ചാൽ അതുകൊണ്ടാണ് അല്ലെങ്കി ഇപ്പൊ സുഖമായിട്ട് കെട്ടാഞ്ഞ് മണ്ണൊക്കെടണം
ആഹ് അത് ശരി എന്നാ പിന്നെ ചെടികളൊക്കെ പിന്നെ ചട്ടിൽ അങ്ങനെ വെച്ചൊടുക്കും
ഏഹ് അത് അന്ന് അങ്ങനെ തറവാട്ടന്ന് അങ്ങനെട് പോന്നപ്പളേ അപ്പൊ അങ്ങനെട് വീട് പറഞ്ഞ് കഴ റ്റി അങ്ങോട്ട് പോന്നു പിന്നിപ്പോ അത്ക്ക് നോക്കിയതും ഇല്ല
അതന്നെ
പിന്നെല്ല എല്ലാം കഴിഞ്ഞിട്ടോട് പോയി എന്നാ പിന്നെ പിന്നെട് കേറി ഇരുന്നാ പിന്നെ ഇടുക്കല് കണക്കാ ക്കന്നെ പോരുമ്പോത്തിനെല്ലാം എടുക്കണം
അപ്പൊ അങ്ങനെ ആയാല് ഒരു വൃത്തിയാണ് എല്ലാം
സ്ഥലം ഒക്കെ ഉണ്ടോ ചോദിക്കുവാ ഹലോ
ഇനി ഇപ്പ എപ്പള്ള കാണുവാ എന്നാ ആയികോട്ടെ ട്ടോ
ആഹ് എന്നാ വച്ചോ